ണ്ടാ കേൾക്കാൻ ഉണ്ടോയ്ക്ക.
കേൾക്കുന്നുണ്ട്.
ആ ആ എണീറ്റ് പോയാ
ഇല്ല എണീക്കാൻ നിക്ക പിന്നെ ഞാനി എന്ന വിളിക്കാത്തെ വിചാരിച്
ആ ആ ഞാൻ നമ്പർ അടിച്ചിട്ട് കണ്ടിരുന്നു. വേ എണിറ്റ് പോവാൻ വേണ്ടീട്ടേ അതെന്താറിയോ ഏഴ് മണി ആയാ പിന്നെ ആ ആ
ഏഴ് മണിയായല്ലോ.
ആ ആഹ വീട്ടിൽ എവിടെയാണ് മേലെയേണ് കെടക്കണ് അപ് സ്റ്റെയർ ഉണ്ടോ
വീട്ടില് ഞാനീ റൂമിലാ കടിക്കല് ഫസ്റ്റ് റൂമില്.
ആ ആ ആ വീടൊക്കെ വലിയ വി
വീട് അത്യാവശ്യം വലുപ്പമുള്ള വീടാ വാർപ്പ് വീടാ.
ആ അഫ്സേര് ഉണ്ടാ.
ഏ
മേലക്ക്‌ ഉണ്ടോ ചോദിക്ക
ഓ മേലക്ക് കോഴിക്കൂടുണ്ട്. പിന്നെ വാർക്കപ്പുറം ഉണ്ട് വല്ല അതല്ല രണ്ടട്ടിയല്ല ഒര
ആ അങ്ങനെ അങ്ങനെ ഇപ്പ തന്നെ അടിക്കൻ തൊടക്കലൊക്കെ തുടങ്ങുവോ? രാവിലെ തന്നെ
ഹലോ
ഹലോ രാവിലെ തന്നെ അടിക്കലും തുടക്കലൊക്കെ തുടങ്ങോ? ചോദിക്ക
ആ രാവിൽതന്നെ അടിക്കാൻ തുടങ്ങും.
ആഹ് ആഹ്
മുറ്റം അടിച്ചോളും ഇ ഏ ചെലപ്പ ഞാൻ അടിക്കും പിന്നെ ആ അടിച്ചാരും തൊടക്കും ചെയ്യും അപ്പൊ രാവിലെ നോക്കണം ന്നാലേ ആഹ് വേൻകയുള്ളൂ പത്ത് പത്തര ആകുമ്പോതിന് കയ്യണെങ്കിൽ രാവിലെ നോക്കണം
ആ ആഹ് ഉച്ചഭക്ഷണത്തിനൊക്കെ ഉപ്പ വരുവോ
ഓ വരും വന്ന് ചോറൊക്കെ തിന്ന് കുളിച്ച് ആദ്യം കുളിച്ച് പിന്നെ ചോർന്ന് ഇന്നെ രണ്ടിൻറ്റ് അവ്ടെ ഇരുന്ന് പോകും.
മോളെന്താ പറയ്ണ്
ഓളെന്തോ പറീണ്ട്
ഓൽക്ക് ഫോ ഫോണ് ക കളിക്കാന്നല്ല
ഫോണില് കളിക്കാനോ
ആഹ് വാശി പിടിക്കോയ്ക്ക
ഫോണില്കളിച്ചാ ചെലപ്പോ ഫോണ് ചോയ്ക്കും.
ഏ ഫുഡൊക്കെ കഴിക്കോ
ഫുഡ് പ്പോ സുഖല്ല പനിയായൊണ്ട് ഓൻ കഴിക്കില്ല
ആഹ് അല്ല ഫോണ് കണ്ടിട്ട് കഴിക്കണ കുട്ട്യേൾ ണ്ടല്ലോ അതെ ചോയ്ച്ചത്
ഫോണങ്ങനെ കൊടുക്കല്ലേപ്പോഴും കൊടുക്കല്ണ്ട് ഫോൺ കണ്ടിട്ട് ആണ് തിന്നല് ആദ്യോ അങ്ങനെ കൊടുക്കല് ല്ലപ്പോ.
ആ ടി വി ണ്ടോ
ടിവി ഇവിടെ ഇല്ല ടി വി ണ്ടായി ണ്ട് മോളില്ണ്ട് അതിട്ക്കലില്ല. ഉമ്മച്ചി പറയുംമലക്കുകൾ കേറൂല അങ്ങനാണ് ഇങ്ങനാണ് വാണ്ടാന്നു പറഞ്ഞു
കേറാനയകൂലലെ ആ ആ അനിയണ്ട്ന്നല്ലേറഞ് അവനത്രെലാ പഠി ക്ക്ണ്അനിയനൊ അനിയനില്ലേ അനിയനോന്നുല്ല ഏ ഒറ്റ മോളാപ്പോ
ആഹ് ഞാനൊരുമോളാ
ആഹ്ആ അപ്പൊ അതാവു വിടെ ന്ന് ആഹ് ഇവിടെ നിക്കണ് ല്ലേ ആഹ് ഇവിടെ ആരു ഇല്ലാത്തോണ്ട് ആഹ് പെങ്ങമാരില്ലല്ലേ ആഹ് അങ്ങനെ
പങ്ങമാര് വാണ്ടീൻ നല്ലതാണെങ്കിലൊരു പങ്ങന്മാര് വേണ്ടീനി
വേണം അതന്നെ പെങ്ങമാരുണ്ടെങ്കി തന്നെ ഒള്ളു
ആഹ്
വേറെന്തൊക്കെയ അവിടെ പൊഴേ കടലിന്റെക്കെ അടുത്താണോ
ഏ
പുഴന്റെ കടലിന്റെ ഒക്കെ അടുത്താണോ അങ്ങനെള്ള സ്ഥലത്താണോ ചോയിക്ക അല്ല ല്ല വള്ളൊന്നും കേറൂല
ആഹ് ഏടെ വിടെ വെള്ളൊന്നും കേറൂല വിടെ മെയിൻ റോഡിന്റെ അല്ലാത്ത ഉള്ളോട്ടുള്ള റോഡ് ഈ മറ്റേ ധാറിട്ട റോഡ്ണ്ടാവൂലേ
ആഹ് അങ്
ങ്ങളെ വീട്
ആഹ് റോഡ് സൈഡിൽ തന്നെല്ലേ അങ്ങാടി ഒക്കെള്ള ആഹ് ഉംപിന്നതായൊട്ടൊരുറക്കണ്ട് ആഹ്
അങ്ങനെ കേറി മോളില് കേറീട്ട് താഴോട്ടോരിറക്കണ്ട് ആ കേറിറക്കത്തില് അല്ല കുറ കുറച്ചാട്ട് പോണം പോഴത്താണങ്കിൽ അപ്പൊ അപ്പൊ ഇങ്ങോട്ട് മോൾക്ക് വെള്ളം കെറൂലല്ലോ അങ്ങോട്ട് പോവല്ലേയ്യ
ആഹ് വള്ളം കേയറിയാലോ അതെന്നെ. മഴയക്കെ ഇങ്ങനെ നിക്കുമ്പോളും പേടിയാണ്.
അല്ല ഇവിടെ പേടിക്കാനില്ല ഇവിടെ വെള്ളം കേറാത്ത ഒരു സ്ഥലാ ഏരിയ
ആ ഏരിയണില്ലേ അങ്ങനെ വേറെന്തൊക്കെഞ്ഞ് പോറത്തക്കൊക്കെ പോക്ക്ണ്ടോ കുട്ടിനേറ്റ്
പോറത്ത്ക്ക് എപ്പളെങ്കിലും ഇപ്പൊ പനിയായോണ്ട് അങ്ങനെ പോവല്ല്ല.
ഏഹ് അല്ല പുഴന്റെ അടുത്ത്ക്കൊക്കെ പോവോ കാണനും ഇതിനൊക്കെ
ഇല്ല പോവല്ല കഴിഞ്ഞ ആഴ്ചൊക്കെ പോയിന് ഇപ്രാവശ്യം പോയില്ല
ആഹ് ആഹ് അങ്ങന ടൂറൊക്കെ പോണ ആൾക്കാരാണോ ഇങ്ങള്
ടൂറ് ഹസ്ബൻഡ്ണ്ടായ പോവല്ണ്ട്. ഇപ്പ ഇപ്പട്ത്ത് ഞാൻ കുടുംബക്കാരെ കൂടെ ഒരു ദിവസം ബീച്ച് പോയി ഒരൂസം അയിന്റെ മുമ്പ് ഫ്രണ്ടിന്റെ കൂടെ എങ്ങോട്ടോ മുക്കം മാളിലൊക്കെ പോയി
ആഹ് ആഹ്
പിന്നെ എപ്പോളൊന്നും പോയി കടക്കൂലല്ലോ പിന്നെ എപ്പൊ ഞ് മ്മന്റെ വീട്ട് പോകണംന്നായിരിക്കും അപ്പോത്തിനി മോക്ക് പനിയും വന്ന്
ആഹ് അവിടെ എടുതന്നെ ആണോ ഉമ്മാന്റെ വീട്
അല്ല ഇവിട്ന്ന് കുറച്ചാട്ട് പോണം.
ആഹ് അങ്ങനെ ഉമ്മീം പോരോയിക്കാരല്ലേ
ആഹ്
പോയി പോരാന് നിക്കലൊന്നുണ്ടാവുല.
നിക്കാന് നിന്ന് കുറച് മുമ്പ് നിന്നതാണ് നിക്കാന് സ്കൂൾ ഇള്ളോണ്ട് കഴിയൂലല്ലോ
ആഹ് അവിടാരാ ഉമ്മമ്മക്കെണ്ടോ ഉപ്പപ്പൊക്കെണ്ടാ ആഹ് അവിടെ ഇമ്മ ആഹ് അവരിണ്ടാവുമ്പോ രസാവും പോണതിലെ ആഹ് അങ്ങനെ വേറെന്തൊക്കെയാ
വേറെന്തൊക്കാ നല്ലതന്നെ
ഉമ്മന്താ ചായക്ക് കടിണ്ടാക്ക്ണ്
എന്താന്നൊന്നും പറയലൊന്നൂല്ല ഇണ്ടാക്കൂലോ ഇണ്ടാക്കുമ്പോ തിന്നുമ്പ കാണാ
അങ്ങനെ ഉം നിക്ക് ഇണ്ടാക്കാനൊന്നും അറിയില്ലേ
ഇന്ക്ക് അല്ല. ഇന്ക്കി അങ്ങനെന്നും ണ്ടാക്കാറില ഞാൻ ഇതുവരെ ഇണ്ടാക്കാൻ നോക്കില്ല. ഇനിക്കയിന് അയിനാത്ര ആയിട്ടല്ലള്ളൂ
ആഹ് ആഹ്
എനിക്ക് ഇരുപത്തിനാലാമത്തെ വയസ്സായിറ്റോള്ളൂ
അങ്ങനെ അവടെ അവിടെ ഉമ്മീം പിന്നെ എല്ലും ചെയ്യൂലേ അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല.
ഇല്ല ഇല്ല ഓ ആടൊക്കെ ചെയ്യും
ആഹ് ആഹ് വേറെ എന്തൊക്കെ മോൾക്ക് പോവായിക്കാവൂലേ
മോൾക്ക് ഓളെന്താ കഴിക്യാ ഓള് ചായോ മിച്ചറൊക്കെ കുടച്ചിങ്ങനെ ഇരിക്ക
ആഹ് ആഹ് അങ്ങനെ ഓളോ കാര്യങ്ങളൊക്കെ ഓള് സ്വന്തായിട്ട് ചെയ്യൂലേ പല്ല് തേക്ക അങ്ങനത്തോക്കെ ചെയ്യൂലേ
അല്ല. ഒക്കെ ചെയ്തെടുക്കണം ഓക്ക് നാല് വ അതക്കോക്ക് ചെയ്ത് കൊടുക്കണം
വേറെ എന്തൊക്കെയാ എന്നിട്ട് ഹസ്ബൻഡ് വരുമ്പോളേക്ക് പോവുള്ളൂ അല്ലേ ഭർത്താവിന്റെ വീട്ടിക്ക്
ആഹ്
അവളെന്തൊക്കെയോ ചോയിക്കുണ്ടല്ലോ അല്ലേ
പോവും
ആഹ് അപ്പൊ രണ്ടിടത്തേക്കും പോവാൻ പറ്റുന്ന സ്കൂൾ തന്നെയാ
ഇല്ലില്ല അങ്ങനെ പറ്റൂല
ആഹ് വണ്ടിയിലാ പോവുക
ആഹ്
ആഹ് അല്ല അപ്പം ഇവിടുന്നേ കാരം പോവാൻ പറ്റിണ്ടാവുള്ളു അല്ലേ
ആഹ് അവിടുന്നേ പറ്റുള്ളൂ അവിടുന്ന് അവിടുന്ന് അവിടുന്ന് പോവുകയാണെങ്കിൽ ദൂരെ അങ്ങോട്ട്
അല്ല അപ്പൊ ഹസ്ബൻഡ് വന്നാ എന്താ ചെയ്യാ ഇവിടെ നിക്കല്
ഹസ്ബൻഡ് വന്നാല് ഞാൻ ഇ അവിടെ നിക്കൂ ഇവിടെ വന്ന് ഏഹ് ഇവിടുന്ന് സ്കൂളില്ലാത്ത ദിവസം സ്കൂൾ വിട്ടിട്ടൊക്കെ ഹസ്ബൻഡ് എന്നും സ്ഥിരമായിട്ട് ഒന്നൊരാടം വരൂ ഡെയിലി
ആഹ്
ഒരു ദിവസം വരൂല ഒരു ദിവസം വരും അങ്ങനെ വരും
അങ്ങനെ
അങ്ങനെയല്ലേ പോവുള്ളൂ കുറച്ച് ദൂരല്ലേ
ആഹ് അങ്ങനെയല്ലേ അല്ലാതെ ഹസ്ബൻഡ് ഇവിടെ നിക്കൂല
ഹസ്ബൻഡ് നി നിക്കാന് ഹസ്ബൻഡ് ആഹ് ഹസ്ബൻഡ് നിക്കും ആഹ് ഡെയിലി ഒരു ദിവസം നിക്കൂല ഒരു ദിവസം നിക്കും എന്നിട്ട് പിന്നെ ഏഹ് ആഹ് ഹസ് ബൻഡ് ഏഹ് സ്കൂളില്ലാത്ത ദിവസം ഉണ്ടാവില്ലേ
ആഹ് ആഹ്
ആഹ് ദിവസം നോക്കീട്ട് വെള്ളിയാഴ്ച ആണെങ്കി വെള്ളിയാഴ്ച വന്ന് കൂട്ടും എന്നിട്ട് ചിലപ്പോ തിങ്കളാഴ്ച ഒരു ലീവാക്കും അങ്ങനെയൊക്കെ
ആഹ് അങ്ങനെ
ഇപ്പൊ നേരെ അടുത്ത ലീവിന് അങ്ങനെ ഇണ്ടായിനി
അല്ല അപ്പൊ തോനെ മാ മാസൊക്കെ നിക്കുമ്പോ ഇപ്പൊ എന്താ ചെയ്യാ ഒരു മാസമൊക്കെ നിക്കുമ്പോ എന്താ ചെയ്യാ ചോദിക്ക ഇവിടെ സ് സ്ഥിരം നിന്നിട്ട് അവിടുന്ന് അങ്ങനെ പോയ്ക്കൂടെ അവിടെ അവിടുത്തർക്ക് സമ്മതമാ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ
അത് നിക്കാനോ അവിടെ നിക്കാനോ
ആഹ് ഇവിടെ നിക്കാനേ ഇപ്പം ഈ നിക്കണടുത്തൊക്കെ അവർ കൊഴപ്പൊന്നുമില്ലല്ലേ ആഹ് ലഹ് ആഹ് അങ്ങനെ വേറെപ്പോ എന്തൊക്കെയാ
ഏഹ്
വേറെ എന്തൊക്കെയാന്ന് ചോദിക്കെയാ
വേറെ എന്തൊക്കായാ നല്ലന്നെ
ആഹ് അവിടെ എന്താ എളേച്ചിക്ക് ജോലി എന്തേലും ഉണ്ടോ അനിയന്റെ ഭാര്യക്ക് ജോലി എന്തേലും ഉണ്ടോയിക്ക് ആഹ് ആഹ് കുട്ടികളുണ്ടോ
ഓക്ക് ഒരു കുട്ടിണ്ട്
ചെറിയ കുട്ടിയാ
മൂന്നര
ആഹ് അപ്പൊ ഇവര് രണ്ടാളും ഏകദേശം ഒപ്പം തന്നെ ആവൂല്ലേ
ആര്
അധികം വ്യത്യാസം ഉണ്ടാവൂല ഏഹ് ആറുമാസത്തിനല്ലേ അപ്പൊ ആ കുട്ടിനെസ് ആ മസ് മസ് സ്കൂളൊന്നും ചേർത്തിട്ടില്ലല്ലോ
ഓഹ് എൽ ക്കെ ജി ചേർത്തി
എൽ കെ ജി ചേർത്തില്ലേ ഉ അവള് അവിടെ വീട്ടിൽനിൽക്കൂലേ
ആര്
ആ ച്ചി
ഓഹ
ആഹ് അങ്ങനൊയിരിക്ക് അവിടെ എന്ത് തോന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെണ്ടോ വീട്ടില്
വീട്ടിലോ
ആഹ്
ആ കുറച്ചൊക്കെ
ആഹ് ഇവിടെ എവിടെ സ്ഥലൊക്കണ്ടോ
ഓവിട ഉണ്ട് കുറച്ച്
ആഹ ആ കൃഷി അങ്ങനെ എന്തേങ്കലുക്കെ ഉണ്ടോ
കൃഷി ബാക്കിലൊക്കെ കൃഷി നടാ പക്ഷെ അങ്ങനെൊന്നുമല്ല മത്തൻറല്ല മാത്രമേ ഉള്ളൂ
വേറെൊന്നും ഇല്ലല്ലേ
ഇല്ലല്ല വേറെൊന്നുമല്ല പിന്നെ ഒരു പൊടിന്റെ ചെടിണ്ടാവണ്ട്
ആഹ് ആഹ് എന്ത് പോ ആ ആ അങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയാലേ നമ്മളെ വീട്ടക്ക് ആവശ്യങ്ങൾക്കുള്ള കൃഷിയൊക്കെ ഉണ്ടാക്കാല്
ആ നോക്കട്ടെ ഇൻഷാ അള്ളാ
ആഹ് ആഹ്
അനും വേണൊര അവസരം കിട്ടുക ഇന്നോടൊന്നും ആവൂലമ്മച്ചി വച്ച വിരു
ആഹ് ഉമ്മച്ചി എല്ലാ പണിടുക്കൂല വീട്ടത്തൊക്കെ ഏ പ്രായുണ്ടോ
പ്രായംന്ന് വെച്ചാല് അൻമ്പത് വയസ്സൊക്കെ ഉണ്ട്
ആഹ് ആഹ് അങ്ങനെ സമയമായി തോന്നണില്ലേ
ആഹ് സമയം ആയോ
ഒന്ന് സമയ ന കിണ്ടയിലൊന്ന് ബാക്ക് ആയി പോയി ഏ ആഹ
ഞാ നോക്കട്ടെ പത്തായിനോ ആ പത്തായിന് കട്ടാ ക്കിക്കളി കട്ട്ക്കിക്കാളി
ഓക്കെ എന്നാൽ